അപ്പ നമ്മള് പറഞ്ഞ വെച്ചേ
ആയിരത്തി അഞ്ഞൂറ് രൂപക്കെ കി
ആയിരത്തി അഞ്ഞൂറല്ല ആയിരത്തി ഇരുന്നൂറും ആയി അഞ്ഞൂ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി എഴുന്നൂറ് രൂപ എങ്ങാട്ട് കിട്ടി ആയിരത്തി ഇരുന്നൂറ് ഇക്കാടെ കയ്യിലെങ്ങാണ്ട കിട്ടി ബാക്കി എന്റെ കയ്യിൽ കിട്ടി
ഒരു ചക്കക്കോ
ഒന്നൊന്നും അല്ല ഒരു മൂട് പ്ലാവിലെ ചക്കക്ക് ഇഷ് ട്ടം പോലെ ചക്കണ്ടായിരുന്നെന്നേ മാഷാഅല്ലാഹ്‌ ചക് കൊറെ ഉണ്ടായിര്നോ നല്ല പൈസായ്ര്ന്നു നല്ല പൈസ് സന്നിട്ട് പോയയാള് അതിനു ശേഷവാടി അമ്മ മരി ച്ചേ അമ്മ മരിച്ച സമയത്തേയ് ഈ കൃഷിയൊക്കെ ഭയങ്ങ് ങ്കരായിട്ടങ്ങ് കേറി ഇതായടി മുളക് ഭയങ്കര കായ്ച്ചു ചക്ക ഒരുപാട് പൈസക്ക് കൊടുത്തു അപ്പം ഞാ അമ്മയുടെ ചേട്ടത്തി ഇങ്ങനെ അമ്മയുടെ സിസ്റ്റർ ഉണ്ടല്ലോ പന്തളത്തെ ആ അപ്പൊ ആൻ്റി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതൊരു മരണം ആവുമ്പോൾ അങ്ങനാ മോനെ അത് കയറി വരുവെന്നാ കൃഷി കയറി വരും എന്നാ പറയുന്നേന്ന്
എ അപ്പൊ കൃഷിയില്ലാത്തവർക്കോ
ഇങ്ങനെ ചില ബുദ്ധിമുട്ട് വരുമ്പഴേ ഇങ്ങനെ വരൂ കേറി വരൂ എന്നാ പറയുന്നേന്ന് നമുക്ക് അറിയത്തില്ല കൃഷി ഇല്ലാത്ത കാര്യം എനിക്കറിയത്തില്ല ഇങ്ങനാ പഴയ ആൾക്കാര് പറയുന്നതല്ലേ നമ്മുക്കറിയ ത്തില്ലല്ലോ സത്യാവസ്ഥ എന്താന്ന്
കുവാട്ടോ
കേട്ട്നിക്കുവാ അത് കേട്ടപ്പോ അവരുടെ അവിടുത്തെ പപ് പപ്പ ഉണ്ടല്ലോ എന്റെ പപ്പ അമ്മായുടെ ആ ജേഷ്ഠത്തീടെ ഹസ്ബൻഡ് മരിച്ചപ്പോഴേ അവിടെയും ഭയങ്കരയിട്ട് കേറി വന്നായിരുന്നുന്ന് പെട്ടെന്നായിരുന്നടി പെട്ടെന്ന് മരിച്ചേ ബ്ലഡ് ഒമിറ്റെയ്ത് പെ പെട്ടെന്ന് മരിച്ചു
അത് കൊറേയായോ
അവര് മരിച്ചിട്ട് കുറേ വർഷായി എനിക്ക് ഞാൻ സ്കൂളി പഠിക്കുന്ന സമയം നി ഞാ അഞ്ചിലോ ആറിലോ ഏഴിലോ പഠിക്കു സമയത്താ മരി ച്ചത് ക്കിപ്പഴോർമണ്ട് അമ്മ ആ ടൗണിൽ പോയേ ക്വായിരുന്നു പോയിട്ട് തിരിച്ച് വരാൻ നേ ത്താരോ ഓടിപ്പോയി വിളിച്ചോണ്ട് വന്നാണു വീട്ടില് മ ആള് ഭയങ്കര ആൽക്കഹോളിക്കയിരുന്നു
ആ
അപ്പൊ ഇതായിരുന്നടാ ആർമിയിലായിരുന്നു ആർമി മീൻസ് നോട്ട് ആർമി ഇത് ഷിപ്പില് നേവി
നേവിയില്
ആ അപ്പൊ അയിന്റെ എന്തോ ആയിര്ന്ന് ആ ആ എന്തോ ആയിരുന്നു ആള് ആ നേവിയണോ എയർഫോഴ്സാണോ ഏതോ ഒന്നായിരുന്നു കേട്ടോ
എന്താണെങ്കിലും കോട്ട കാണും
ആ അത് ന്നെ അ് ഓടി പെൻസിലായിരുന്നു അ പ്പൊ അതീന് കുടിച്ചു കുടിച്ചു കുടിച്ചു കുടിച്ചു ച്ച്
ആ
പിന്ന
പിന്നെ ഞാൻ ഈ ചക്ക വിക്ക്ന്ന കാര്യം പർഞ്ഞപ്പോളാണ് കാട്ടൂരിലെ എന്റെ അക്കാട അവടെ കുറേ മാവ്കള്ണ്ട് ട്ടോ പലതരം മാവ്കളെ അപ്പൊ പൊറക് വശ ത്തെ മാ എങ്ങനെ മുറ്റത്ത് മുറ്റം തൂക്കാനെറങ്ങുമ്പോ തന്നെ കുറേ വീണ് കെടക്കും അപ്പൊ അതൊക്കെ പെറ ക്കും അരിഞ് നല്ലതാണെങ്കില് എട്ത്ത് ജ്യൂസടിക്ക്യാ തിന്ന അങ്ങനെക്കെ അപ്പൊ ഒരുസം കാല ത്തൊരിക്കെ കിട്ടില്ല അപ്പൊ ഇവള് എന്നോട് പറഞ്ഞി ങ്ങനെ അവിടെ ഒരു മാവിന്റെ കൊമ്പിച്ചിരി താന്ന് കെടപ്പുണ്ട് അപ്പന്നോട് പർഞ്ഞ് തോട്ട് ഉമ്മി എനിക്ക് അതിന്നൊരു മാങ്ങ പറിച്ച് താ തോട്ടി വെച്ചിട്ട് ട്ട്പർഞ്ഞ് അപ്പ ഞാം പർഞ്ഞ് നീയൊന്ന് പൊയ്ക്കേ അ് അട് അഅ് അട്ക്കളയില് വേറെ ഇരിപ്പ്ണ്ട് അത് തിന്ന് എനിക്കത് വേണം അത് നല്ല കൊ പഴുത്തിരിപ്പുണ്ടന്ന് പറഞ്ഞ അ ഒക്കെ പറയാ അയ്യോ മോനെ ആ മാവ് വിറ്റതാ അത്
ആ ആ ആ ആൾക്ക് കൊടുത്തതാന്ന് അത് നമ്മള്
ഉണ്ടല്ലോ എന്റെ വിചാരം വിൽക്കുകന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം മൊത്തം ഒരു വെട്ടിക്കൊുപോവും എന്നാണ് എന്റെ വിചാരം നമ്മക്ക് നമ്മക്ക് വീട്ടിൽ ഈ മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരു അറിയാൻ പാടില്ല അപ്പൊ ഞാൻ പറഞ്ഞ
അടങ്കൽ കൊടുത്ത കഴിഞ്ഞാൽ പിന്ന നമ്മ അതിീ എടു
ആഹ അപ്പൊ അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ എന്നാണ് മാവ് മുറിക്കാ വന്നെന്ന് ചോയിച്ചു അപ്പൊ എന്നിട്ട് മാവും മുറിക്ക ക്കാനോ അപ്പൊ നമ്മളല്ലേ വിറ്റ മാവ് എടി വിറ്റ്ന്ന് പറഞ്ഞ അങ്ങനെയ നമ്മള് മാമ്പഴത്തി മാങ്ങയുടെ സീസൺ ആകുമ്പോഴത്തേക്കും അവര് വന്നു നോക്കി ഒരു വില പറഞ്ഞു ആ മാവിന്റെ അയ്യാ ത്തിനോ ഏഴായിരത്തിന് എന്തോ അപ്പൊ അവര് ആളെ കൊണ്ടുവന്ന് അത് പറിക്കും മൊത്തം അപ്പൊ നമുക്ക് എന്തെങ്കിലും അതിൽന്ന് തരും അല്ലാതെ നമ്മൾ താഴെ വീണത് താഴെ വീഴുന്നത് എടുക്ക അല്ലാതെ നമ്മൾ പറിക്കരുത് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഇത് കഴിയുമ്പോഴോ പിന്നെ എത്ര നാള നാളത്തേക്ക് ഈ ഒരു സീസൺ മാത്രം അപ്പൊ അടുത്ത തവണ ആ അടുത്ത തവണയോ അടു അതണ നമുക്ക് അയാക്ക് കൊടുക്കണെങ്കിൽ അയാൾക്ക് കൊടുാൻ വറെരാൾ
വേറെ ആക്ക കൊടുക്കാം ഞങ്ങള്ൾ ആദ്യമേ ഈ ഒരു പ്രാവശ്യം അയാൾ രണ്ട് ട്ട് പ്രാവശ്യം വന്നു ആതൊക്ക പ്രാവശ്യം ആയിരത്തി ഇരുപതായിയിരം തിരുന്നൂറാട തോന്നുന്നു ന്റെ കൊടുത്തു പിന്നെ അഞ്ഞൂറാണോ എഴുന്നൂറ എനിക്ക് ഇപ്പോഴ ഓർമ്മേണ്ടയിരത്തി എഴുന്നൂറ്റി ചില്ലാനം രൂപ നീ എങ്ങാട്ട ചക്ക കൊടുത്തത് ഈ നമ്മളെ ശ്രീ സ്ത്രീയനു ഇല്ലേ ശ്രീയനു ശ്രീയനുന്റെ മറ്റേ സ്റ്റോറി ഉണ്ടല്ലോ മറ്റേ വാരത വ വസുധ വസുധ വസത അല്ലല്ല നായികയുടെപേര് വാസ് സുധയും മറ്റേ വാസുദേവോ ഏതോ ഒന്ന് മറ്റേ
റണ്ണിംങ്ങാണോ
കവിയടി
എടി റണ്ണിങ്ങാണോ
റണ്ണിങ്ങല്ല കംപ്ലീറ്റഡ് പണ്ട് കൊറച്ച് നാള് മുൻപത്തെ സ്റ്റോറിയാ ആ അയ്ന ത്ത് മാങ്ങാത്തര പറയുന്നുണ്ട് ഞാനപ്പോ ഓർത്ത് മാങ്ങാത്തര എന്തോ സ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല
ആ മാങ്ങ അതിങ്ങനെ പഴുത്ത മാങ്ങ ഒണക്കീട്ടല്ലേ
അതെന്നെ റിബൺ പോലെ ആ ക്കി എട്ക്കണം അപ്പം ഇഞ്ചി ഇഞ് ഞ്ചി ങ്ങനെ ഇൻസ്റ്റയിൽ ഇട്ടേക്കുന്നെണ്ട് മാങ്ങാത്തര ണ്ടാക്കായി ഇഞ്ചിപ്പെണ്ണെ ഇട്ടിട്ടുണ്ടായിര്ന്നു അപ്പൊ ഞാൻ ഓർത്ത ഓ മ ഇഞ്ചി പെണ്ണ് ഒരു രീ താ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിലെ ഒര് വ്ലോഗറാ ഫുഡ് വ്ളോഗറാ ഫുഡല്ല ഷി ഷെഫ് ആവരുത കുക്കിങ്ങ് എ കു ഷെഫ് അല്ലല്ലോ കുക്കിങ്ങ് പ്പൊ അവളിട്ടേക്ക്ന്ന്ങ്ങനെ ഏ മാങ്ങാത്തര ഉണ്ടാക്കുന്നത് അപ്പം ഞാനോർത്തു എപ്പെഴും ഇവിടെ എടയ്ക്കെടയ്ക്ക് ഇപ്പോ മാങ്ങ മാമ്പഴം വാങ്ങും ഈ ചെക്കന് ഇഷ്ടയൊണ്ട് മാമ്പഴം വാങ്ങും ക്ക് ഭയങ്കര ഇഷ്ട അപ്പൊ ഞാനോർ ഓ മാങ്ങാത്തരണ്ടോ ഇപ്പൊ നീ അത് പറഞ്ഞപ്പഴ ഓർത്തെ ഓ ഞാൻ പ അതന്നെ മാങ്ങത്തരണ്ടാക്കാൻ വെച്ച് പ്ലാനിട്ടിരുന്നേ ഒള്ളൂ പിന്നെ മടങ്ങി പോയെന്ന്
നിങ്ങ്ക്ക് മാവ്ണ്ടോ
എനിക്കില്ലാ കടേന്നു വാങ്ങണം ഇവിടെ മാ ങ്ങ് ഇല്ല മണ്ട്ണ്ടായിരുന്ന് പക്ഷെ അധികൊന്നും ഉണ്ടായിട്ടില്ല ഞാവല് ഈയെടെ ഞാവൽ വാങ്ങച്ചു മൂ ഇര്ന്നൂ നുറ്റമ്പത് ഗ്രമിന് നൂറ് രൂ അപ്പ നല്ല മുഴുത്ത ഞാവല്
അക്കാടെ വീട്ടില്ഇല്ലാത്ത മരങ്ങളില്ലാന്നെ പല വെറൈറ്റി മാവ് പ്ലാവ് ഞാവൽപ്പഴത്തിന്റെ ഒണ്ട്
ആ ഞാവൽന്റെ കുരു ഇവ്ടെ കെട പ്പുണ്ട് ഞാൻ പറഞ്ഞു ഒന്ന് നടന്നോന്ന് പറ
ആ കായ്ക്കാനായിട്ടും പിന്നെ മൊ ട്ടപ്പഴം മൊട്ടപ്പഴം മുട്ടപ്പഴ ആ മുട്ടപ്പഴത്തി എനിക്കിഷ്ടല്ല ആ മുട്ടപ്പഴ ത്തിന്റെത് മരം ഉണ്ടെങ്കിലും കൊമ്പൊക്കെ ചാഞ്ഞെടുക്കുന്ന അപ്പറത്തെ കന്യാസ്ത്രീമാരെ മട അവരെ താമസിക്കുന്ന ഇതിലോട്ടാണ് കാണാൻ നല്ല ഭംഗിയ അല്ല പഴു അല്ലെന്നെ പഴുത്തു കിടക്കണത് കാണാൻ നല്ല ഭംഗിയാണ് ഞാൻ ഇതുവരെ കഴച്ചിട്ടില്ല മൊട്ട
എടി ചീഞ്ഞ മുട്ടയുടെ സ്മെല്ല എനിക്ക് ഇഷ്ടല്ല മുട്ടയുടെ ആ നാറ്റം കേക്കുമ് അപ്പഴേ ഞാൻ ഓടുംഎനിക്ക് ഇഷ്ടവെ ചിലര് ഭയങ്കരായിട്ട് തിന്നുന്ന കാണ ഞാനോർക്കയ്യോ ഇത് എങ്ങനെ തിന്നും തമ്പുരാനേ എനിക്ക് തിന്നാ തിന്നിലെങ്കിലും കുഴപ്പമില്ല ഇത് കാണുമ്പോഴേ മനം പുര
ഉം പുള്ളിക്കാർത്തി പ അ ഇങ്ങനെ ചെടിനോട് ഭയങ്കര ക്രൈസാണ് വെറൈറ്റി ഒക്കെ ഇന്നാള് മറ്റേ വില്ലേജ് അഗ്രോന്ന്എ ബ്രോക്കോളി കോളിഫ്ലവർ
ഇക്ക ഇതുപോലെടി ഈ കൊള കൃഷി മോ ത്തം കൃഷി കൃഷിന്ന് വെച്ചാ ആ ക്യാബേജ്‌ ഉണ്ടായോ? ഇവിടെ വ തണ്ണിമത്തന് ഉണ്ടായിട്ട് ചീ ഞ്ഞ് പോയടി
ആ ഇത് ക്യാബേജ് നമ്മള് കടേ കാണ്‌ന്ന കടേല് നമ്മളിതിന്റെ മുണ്ട ക്യാബേജ് അല്ലേ
ആ
ഇത് ഉണ്ടയല്ലാ ഇങ്ങനെ ഒരു നീണ്ട ശൈ
സേലഡ് ഉണ്ടാക്കാൻ നല്ലതാ ന്ന് അറിയോ
ആ കടേല്ത്തത്ര വട്ട ഇല്ല അതോലെ കടേല്ത്തെ ഒരു വെളുത്ത കളർ പോലെ
അത്ണ്ട് അത് കൃഷി ചെയ്യുന്നല്ലേ നമ്മള് വീട്ടില് ജസ്റ്റ് ഒര് ടൈം പാസ്
ല്ല അപ്പ അല്ല അപ്പൊ ഇത് അവര് വിത്ത് തന്ന അയച്ച് തന്നപ്പോ തന്നെ അവര് പറഞ്ഞുന്ന് നമ്മടെ ഈ കാലാവസ്ഥയിൽ ഇത് പിടിക്കോന്ന് അറിയില്ലാന്ന് പറഞ്ഞ തന്നത്. അപ്പൊ അക്ക പറഞ്ഞ് അവരെടുത്ത് ഒലത്തി. അല്ല ക്യാബേജ് തോരം വെച്ച്. അവര് പറഞ്ഞ് ടേസ്റ്റ് ഒക്കെ ഇണ്ടായിരുന്നു പിന്നെ ഒരുപാടങ്ങ് വ ല്താവ്ണില്ല പിന്നേ ഇനി വെച്ച് വെച്ചിര്ന്ന് ഇത് ചീഞ്ഞ് പോയാലോന്നോർത്തിട്ട് വേ
അത് കൊഴപ്പല്ല ഉള്ളത് മതി ചെറുത് മതി വാങ്ങണ്ടല്ലോ ഇവിടെ ഇവിടെ അതില്ല ഇവിടെ വഴ് തന അ നമ്മടെ കോവല് കോവയ്ക്ക പിന്നെ പിന്നെ എന്താണ് പയറുണ്ടായിരുന്നു ഇപ്പല്ല ആ പിന്നെ വെണ്ട
ആ ഇവിടെ വെണ്ടക്ക വെണ്ടക്ക വഴുതനങ്ങ മറ്റേ നീണ്ട വഴ്തനങ്ങ വെള്ളയ്ണ്ട് പ ച്ചയ്ണ്ട് പിന്നെ മറ്റേ വൈലറ്റ് വഴുതനല്ലേ ഉണ്ട അതിന്റെ ആ ആ അതിന്റെ വെള്ളയുണ്ട് പിന്നെ ആ പിന് പിന്നെ ചീരകള്ടെ വെറൈറ്റി നമ്മടെ സാദാ ചീര സാമ്പാർ ചീര പിന്നെ ചായ് മൻസാന്ന് പറഞ്ഞിട്ട് ചായ് മനസാന്ന് പറഞ്ഞിട്ട് കണ്ടാപ പങ്ങടെ എല പോലെരിക്കും
ഏ എടാ നീ അബ്യു കഴിച്ചിട്ടുണ്ടോ അബ്യു അബ്യൂ
അതെന്ത്‌ സാനം
അതൊരു ഫ്രൂട്ടാടി ഇപ്പൊ എല്ലാരും കൃഷി ചെയ്യുന്നുണ് ണ്ട് ഞാൻ കഴിച്ചിട്ടില്ല സ് സംഭവം അബ്യുന്ന് പറണ നീ ഗൂഗിളയ്ത് നോക്കിക്കേ അബ്യുന്ന് പറയട്ടെ അബ്യു
അത്യോ അവക്കാഡോല്ലല്ലോ
അല്ലല്ലല്ല അത് വെണ്ണപ്പഴ അല്ലേ അതല്ല അഭിയു
അവക്കാഡോ വെണ്ണപ്പഴാണോ
ആഹ് വെണ്ണപ്പഴം
ആഹ്ആ
അയിനി വെണ്ണ പ്പഴോന്നും ഒരു പേരുണ്ട് മലയാളത്തി അവക്കാഡോ വെണ്ണപ്പഴം അത് വെണ്ണ പോലെ ഇരിക്കുകല്ലേ ഇളക്കി എടുക്കുമ്പോ ഞാനും കഴി ച്ചിട്ടില്ല പക്ഷെ അത് വെള്ള വെണ്ണ പോലെ എളക്കിയെടുക്കുമ്പൊ നീ ഷെയ്ക്ക് ഒക്കെ അടിക്കുന്ന വീഡിയോ നോക്കു അത് ജസ്റ്റ് ട്ടെയ്ത് എടുക്കുമ്പോ തന്നെ നമ്മുടെ കയ്യില് ഇളകി വരും നല്ല വൃത്തിക്ക് നല്ല വെണ്ണ പോലെ ഇരിക്കുക നല്ല ടേ അയിന്റെ ൻ കഴിക്കുമ്പൊ തന്നെ നിനക്ക് ആ ടേസ്റ്റ് റ്റ് കിട്ടും ഐസ്ക്രീം വേടിച്ചു
ഞ ഞങ്ങടെ വീടിന്റെ ഫ്രണ്ടിലേ ഫ്രണ്ടിലെ വീട്ടുകാരുടെ കുറച്ച് സ്ഥലമുണ്ട് അത് ഇവരുടെ ചേട്ടത്തിനത്തിമാർക്ക് ഇങ്ങനെ ഷെയറുള്ളതാ അപ്പൊ അനിയത്തിയുടെ സ്ഥലം അവര് വൃത്തിയാക്കാണ് വീട് പണിയാനാണെന്നും പറഞ്ഞിട്ട് ഞങ്ങടെ വാഴ അങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുന്നത് വെട്ടാൻ പറഞ്ഞു അപ്പോ പുള്ളിക്കാരനിക്ക് ഇപ്പ എന്തോ ഫണ്ടിന് ഷോർട്ടേജ് ആയതുകൊണ്ട് പുള്ളി ഇപ്പ വിൽക്കുന്നില്ല പകരം അവിടെ ക്ലീൻ ഇതാക്കിട്ട് ചെറിയൊരു ഇതുപോലെ കെ അവിടെ ചെറിയൊരു ഷെഡ് അല്ല ചെറിയ ഇവരുടെ പഴയ സാധനങ്ങളൊക്കിട്ടച്ച ഒരു റൂം പോലെയുണ്ട് അത് റിനോവേറ്റ് ചെയ്തെടു സമൂസ ഉണ്ടാക്കുന്നൊരു ഇക്ക ഉണ്ട് ഞങ്ങളുടെ ഇവിടെ ജംഗ്ഷനില് പുള്ളിക്ക് വാടകക്ക് കൊടുക്ക ക്കാൻ പോവാന്ന് അപ്പൊ കെട്ടിയോൻ പറയാ ഞങ്ങള്ക്ക് ഇനി എന്നും സമൂസ തിന്നാലോ ഞാൻ പറഞ്ഞു സമൂസയോ അതെ അവിടെ സമൂസക്കാരാണ് വരാൻ പോവുന്നേ ഞാൻ പറഞ്ഞു നിങ്ങക്കെന്തേ അതായി ക്കാനിയത്തി വീട് പണിയാൻ പോവാണെന്ന് അപ്പൊ പറഞ്ഞില്ല ക്ക പറഞ്ഞു അവർക്കെന്തോ ഫണ്ട് ഷോർട്ടേജ് അപ്പൊപ്പ തൽക്കാലത്തേക്ക് സമൂസ ക്കാരന് വാട ടുക്കാന്ന് സമൂസേ മറ്റേ വിളിച്ചെണ്ണ പത്തിരി അപ്പ ഞാൻ പറ അന്നാ ഈ മതിലിന്റെ അവിടെന്ന് വിളിച്ചാ മതി ഇക്കാ രണ്ട് സൂസ
പൈസയും കൊണ്ട് കൊടുത്താലെയ് കൊഴപ്പില്ല ആതെതെ പിന്നെ രണ്ടോ പത്തോ വാങ്ങാലോ അവർ ക്കതൊരു കച്ചവടം അല്ലേ ടുത്തുണ്ടാക്കുന്നോണ്ട് നിങ്ങക്ക് വിശ്വാസത്തെൽ വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യാം
ആ ഐശുവിനെ ഹിന്ദി പഠി പ്പിച്ചുന്ന് പറഞ്ഞു മിസ് പക്ഷെ എഴുതാനൊന്നും കൊടുത്തിട്ടില്ല എഴുതി ട്ടു വില്ല ജസ്റ്റ് ഇങ്ങനെ അക്ഷരങ്ങളിങ്ങിനെ ആ ആ ആ
പഠിച്ചു തല
അല്ലതെ ഇത് കേക്ക് അപ്പൊ ഞാൻ പറഞ്ഞേ ആ ആ ഈ ഈ ഊ അപ്പൊ എന്നോട്റിയാ ഹിന്ദിയില് ഈ ഈ ഊഊ ഒന്നുവില്ല ആ ആ മാത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞ് ആ ആ മാത്രമൊന്നു വല്ല ഈ ഈ ഉണ്ട് ഊ ഉ ണ്ട് റേ ണ്ട് എ ണ്ട് എല്ലാണ്ട്
എഏ എഏ ഏ ഇല്ല ഏ
ഏ ഇ ര ഏ
ഓ ആ എ ഐ ഓ ഔ മാർക്ക്ത അല്ല ഓ എ എന്താ എ കേജോടെ അം ആ അത് ആയിന്ന് ഞങ്ങക്ക് വന്നേക്കുന്ന അങ്ങനെ വാ ഐനക്ക് കണ്ണാടി ഞാനിപ്പിടം പറഞ്ഞു മോനെ മോന്റെ ക്ലാസ്സില് ഏതക്കെച്ച കൊച്ചിന്റെ പേരെന്താ മോളേന്നോയിച്ച് അ ഐ ഐരാവതം എയിനക്ക് അപ്പൊ ഞാ അപ്പോ എന്നോടാവും പറയ് കൗരി നന്ത ഗൗരി നന്ദ അവന്റെ ഫ്രണ്ടാ അത് കണ്ണാടിച്ച കുട്ട്യാ ഹലോ ആ പ്പ ഞാൻ ചോയിക്കും പൈപ്പോവളെ മെല്ല മറ്ഞ്ഞ് അപ്പൊ അവന്റെ സ്പീച്ചേന്നെ അങ്ങ് താഴെ പോയി
ആണോ
താഴെയായി ഞാൻ കൊറച്ച് നാള് ഹോസ്പിറ്റലിലൊക്കെ ആയിര്ന്നേ ല്ലെ അവന് ഇവര്ടെ പ്രശ്നം ഇതാടാ ഇവര് ബേക്കിലോട്ടയിപ്പോവും തെറാപ്പി മൊടങ്ങികഴിഞ്ഞ ഇവര് ബാക്കിലോട്ടായി പോവും എല്ലാം കൊണ്ടും ഇല്ല അവിടെ പോയിട്ട് ഈ കുട്ടീനെ അടിച്ചടിച്ചാണ് ഇപ്പൊ അടിക്ക്ന്ന ശീലം പഠിച്ചത്
ആരടിച്ച്
ഉം ബ്രദറിന്റെ മോള് കസിനും ഇവളും ഇവനും അവളുവായിട്ട് അടിം കൂടുവാ വഴക്ക് കൂടുവായിരുന്നു കളിക്ക്ന്നതാ വഴക്ക് കൂടുന്നെ കളി ക്ക്ന്നേയെനു പക്ഷെ അത് ശീലവായി
ഓ അങ്ങനെ ഉം ഉം ഫുഡ് കഴിക്കാനായോ ഒരു മണി ആയില്ലേ അയ്യോ
ബ്ലോക്കായി എനിക്ക്ല്ലാം ആയിട്ടിരിക്കാ
എനിക്കു എല്ലാം അയേക്കുവാണ് എനിക്ക് അല അതല്ല പുള്ളി ചെലപ്പ ഫുഡ് കഴിക്കാ വ വരോന്ന് ചോയിച്ച് അപ്പ ഇല്ലാന്ന് പറഞ്ഞ് അപ്പ ഞാൻ പത്ക്കൊരു ഡാൻസിന്റെ സ് സ്റ്റ്പ്പോക്കെ ഇട്ടിട്ട് ഇങ്ങനെ അട്ക്കളയിലോ കാരണം എനിക്ക് അത്ര സമയയിട്ന്നെന്നേ ഭാ ഈ കലാപരിപാടികളാ തല തിരിഞ്ഞാലേ അല്ല അല്ലാ അല്ല അപ്പൊ പിന്നെ പുള്ളി അട്ക്കളെ വന്ന്ട്ടേ ചെല പ്പ വരും ചെല
ബെസ്റ്റ്
നമുക്ക് അപ്പോ അലക്കിയ വാഷിംഗ മെഷീനിൽ കിടക്കുവാണ് ഇനി അതടുത്ത് ഡ്രയറിലിട്ടൊന്ന് വിരിച്ചിട്ടാ മതി
ഉം ഉം
ബാക്കി ചോറും കറിയൊക്കെണ്ട്
ഓക്കെ ഒക്കെ ഞാനും ഇനി മീൻ വറക്കണം മീൻ വറുത്തിട്ട് കൊടുക്കണം അവന്റെ
പുള്ളി വരുവാണെങ്കിൽ എനിക്ക് മീൻ വറു ക്കണം അല്ലെങ്കിൽ പിന്നെ എനിക് ഇന്നലത്തെ എനി ഇന്നത്തെ കൊഴുവഉണ്ട്
ഉം അല്ല ഞാനൻ ഓർത്ത് ഇവന്റെ തുണിയൊക്കെ കഴവാൻ കിടക്കുന്നതാ നാളെ ആവട്ടെ ഇന്ന് പോയി വന്നിട്ട് റ്റായേഡ് ആണ്
എനിക്കിനി നാളെ അവളുടെ യൂണിഫോമൊക്കെ കഴികണം ഡെയിലി എന്തോര അലക്കാൻ അലക്കി അലക്കി എന്റെ ജീവിതം തീരും
ഉം
എന്തോരം ഡ്രസ്സാണ് മാറിക്കൂട്ടണത് റബേ ഒ പല യൂസൻത്രോ അല്ല യൂസ് ആൻഡ് ത്രോ ഡ്രസ് ഒക്കെ ഉപയോഗിക്കുന്നവല്ല പാശ്ചാത്യ രാജ്യങ്ങളും ജനിച്ച് ജീവി
അവര് യുസ് ആൻഡ് ത്രോ അല്ലാലോ അവർക്കും ഡ്രെസ്സൊക്കെ വാഷിങ്ങാണ്
അല്ല ഞാൻ ഇങ്ങനെ പറയണ് എന്താ നമുക്ക് വിദേശരാജ്യത്താവുമ്പോതെക്കും അല്പം തുണിയായാലും കുഴപ്പോല്ലല്ലോ
അതെ അതെ നല്ലതാ
അല്ലെങ്കിൽ വല്ല കൊടീശ്വരന്റെയും വല്ല മോളായിട്ട് വല്ല ജനിച്ചിണ്ടെൽ വീട്ടിൽ സെർവൻറെ ഒക്കെ ഉണ്ടാവുല്ലോ ഈ കഥകളൊ ക്കെ വായിക്ക്പഴത്തേക്ക് കല്യാണം കഴിഞ്ഞിങ്ങനെ പുതിയ വീ ചെല്ലുവാണല്ലോ അപ്പോ അടുക്കളേൽ പാട് അല്ലെന്നേ വല്ല കോടീശ്വരന്റെ മോളൊക്കെ ആയിരുന്നെങ്കിൽ വീട്ടില് ജോലിക്കാരൊക്കെ ഉണ്ടാവല്ലോ ആ അപ്പൊ ഞാനപ്പോ ക്കൂട്ടി കഥയൊക്കെ വായിക്കുമ്പോഴത്തേക്കുവേ ഏഹ് പുതിയ കല്യാണം കഴിഞ് ചെല്ലുന്ന മരുമോളെ അപ്പോയത്തക്കും അടുത്ത് ചെല്ല്പോഴത്തേക്കും അമ്മായി അമ്മ മോളെ എത്ര നേരതോന്നും എഴുന്നേറ്റ് വരണ്ട ഇവിടെ അടുള അടുക്കളപ്പണിക്കും പുറം പണിക്കോക്കെ ആളുണ്ട് ഏ സാധാരണ അപ്പൊ വീട്ട് വീട്ടിലോട്ട് ഫോൺ ചെയ്യുമ്പോ അമ്മ ചോദിക്കും എനെയുണ്ട് മോളെ ഇന്ന് രാവിലെ നേരത്തെ ഒ ഞൻ രാവിലെ നേരത്തെ ഇവിടുത്തെ അമ്മ പറഞ്ഞു ഇത്ര നേരത്തെന്നും എണീക്കണ്ട അമ്മ എണീറ്റ് വരൂമ്പോത്തന്നന്റെ എട്ട് മണിയാവും
എടിനല്ല ഫാമിലിയ ഡിസ്യലോഗടി ഏത് ഏത്ടി ഇത്
ഇത് ആ ആ ഓൺ കോയിങ്ങ ഓൺ കോയിങ്ങ ഞവായിക്കണതാ ആ
അണ വർന്ന
അല്ല അല്ല വരണേടെന്നുഅല്ല എനി നിക്കൊന്നുന്നു ആ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാ നിദ നിദാനി സാമിന്റെ നിതാ നി
വായിക്കുന്നില്ല വായിക്കുന്നില്ല വായിക്കുന്നില്ല ആ ബർബാലെ ഞാൻ നിർത്തി ഞാൻ നീലോഫർ പോലും ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇതുപോലെ നാശിപ്പിച്ച ഒരു പെണ്ണുംപിള്ള ഇത്ര റബ്ബർ ബാൻഡ് പോലെ വാലിച്ച് നീട്ടി ഈ ആരൊക്കെ പറ്റിയ
അല്ല നീലോഫ് ർ ഒരുപാട്ങ്ങനെ നീട്ടിയില്ല
നീട്ടി
ആണോ ഞാൻ ഓൺഗോയിങ്ങ് പോയതാരണം എനിക്കത് ആ ഓൺഗോയിങ്ങ് പോയത് കാരണം എനിക്ക് വല്യ ബുദ്ധിമു
എടി പ്രാണുവി എന്റെ ഗ്രൂപ്പില് ഇപ്പഴും പറയും ഇതുപോലെ റബ്ബർ ബാൻഡ് എഴ്‌ത്തോള്ള ഒര് സ്ത്രീ ഇതുപോലെ ആരഗന്റായിട്ടുള്ള ഒരു സ്ത്രീന്ന് ഒറ്റ അക്ഷരം മിണ്ടാൻ പറ്റത്തില്ല പിടിച്ച് ബ്ലോക്ക് ചെയ്യും അപ്പ പിടിച്ച് ബ്ലോക്ക്ക്കെയ്യും ഞങ്ങളവിടെ ബ്ലോക്ക് കിട്ടിയവര്ണ്ട്
പാട്ണ്ട് അവരോട് അതുകൊണ്ട് ഞൻ അവരെ വെറു
എന്നാടി കടപ്പാട്
എന്ത് തോന്നിയാസം കാണിച്ചാലും ഞാൻ അവര് ഇപ്പഇങ്ങനെ
ഓ താലിടെ കടപ്പാടാണോ
അവരെന്തോ ആയിക്കോട്ടെ അവരുടെ ആ താലി വായിച്ചത് കൊണ്ട് അവര് താലി വായിച്ചത് കൊണ്ടാണ് എൻ ന്റെ പി വി സുഖമായി കടന്നുപോയത് ഞാൻ നല്ല രീതിയില് പ്രസ ച്ചതു
ഓക്കെ ഓക്കെ അത് നീ പറഞ്ഞട്ടുണ്ട് എന്നോട് എനിക്ക് അതുപോലും ഇല്ല പക്ഷെ എനിക്ക് അവരെ ന്നൊടൊരു കൊഴപ്പെല്ല എനിക്ക് അവരോട് ഒരു പ്രശ്നോംഇല്ല പക്ഷേ പെണക്കം ആണ് എനിക്ക് പെണക്കം ഇല്ല നീ ജു അവിടെ പ്രണയിന്റെ ഗ്രൂപ്പിലെ റിജു എപ്പഴും പറയും എന്റെ പൊന്നെ ഇതുപോലെ ഒരു ആരകഗന്റായിട്ടുള്ള ഒരു സ്ത്രീയെ ഞാൻ എന്റെ ജന്മത്തിൽ കണ്ടില്ല ആ റിജു എന്തോ പോയി പറഞ്ഞ് വിമർശിച്ചു
അപ്പൊ പിടിച്ചബ്ളോ ക്ക്‌യ്ത് അത് കമന്റ് അത് കമന്റ് സെക്ഷന്ല് പൊതുവെ പറയന്ന് ഞാൻ പിന്നെ നമ്മൾ പിന്നെ ആ ഇങ്ങനെ പറുമ്പോ ഒന്ന് ഇവോട് ഒന്നും പറയില്ല ലോസിന്റെ ഗ്രൂപ്പിലും കാണാലൊ ഇവരോടൊന്നും പറയാൻ പറ്റൂല്ല അപ്പതന്നെ പിടിച്ച്
ഒരക്ഷരം മിണ്ടാൻ പറ്റത്തില്ല അവര് ബ്ലോക്കെയ്യും അത അങ്ങനാണ് അത അങ്ങനെ ഒരു ഐറ്റംവാണത് നമ്മളെ പ്രതിലിപിയ ക്കെവുമ്പം അറിയാലോ നെഗറ്റീവ് റ്റ് കേക്കാം പോസിറ്റീവ്സ് കേക്കാം പക്ഷെ അങ്ങനെ ബ്ലോക്ക് ചെയ്ന്ന ഇപ്പൊ തന്നെ ആദിലഷ്മിക്ക് ആ ആദലഷ്മിക്ക് എന്തെല്ലാം കേട്ടന്ന്റിയാവോ മറ്റേ ഒരു സ്റ്റോറി ഇപ്പൊ പോന്നില്ലേ ഏതാ ഇതല്ലാ എ ആതാണ് ദ ലൈഫ് ബിറ്റ് വിനസൊ അല്ലല്ല അയിനാത്തോര് ഒരു ബ്രഷിങ് സീൻ ഉണ്ട് നീ വായിച്ചോന്ന് എനിക്കറിയ ത്തില്ല ഇല്ലെങ്കി ഞാൻ പറയുന്നില്ല
ആ വാഹാവ് ഇങ്ങനെ ബ്രഷ് ആ റേ റേ
അതന്നെ അതന്നെ അതന്നെ അത് തന്നെ പറയണ്ട പറയണ്ടെ എനിക്ക് അത് ഓർക്കുമ്പോൾ തന്നെ ഇങ്ങനെ തെകയ്ട്ടും അത് ആ അത് ആ അതന്നെ അതന്നെ ഉം അപ്പൊ അതിനകത്ത അതിനകത്ത് അവർക്ക് എന്തെല്ലാം കേട്ട് മാണ് ആ സ്ഥലത്തെങ്ക ചീത്ത വിളിച്ചിട്ട് ബ്ലോക്ക് ചെയ്ത് ചിലപ്പോ കഥ എഴുത്ത് നിർത്തിയാനെ ആ ആദ്യ ലക്ഷ്മി എന്താ പറഞ്ഞാല് കൊറച്ച് ഈസി ആയിരിക്കും ഞാനിനി കുറച്ചു ഈസി ആയിട്ടെ എഴുതൊള്ളൂ ഇനിയുള്ള പാർട്സ് അങ്ങനെ ആയിരിക്കും ആന്നേ ഹലോ ഹലോ